ഹലോ
ഹലോ
കേൾക്കണില്ലാ
ആഹ ഉണ്ട്
ഉം എന്താ വിശേഷം?
ഒന്നുല്ല ഇങ്ങളതോ
ഉം സുഖാണ് ഇങ്ങനെ പോണ് എന്താ ഫുഡൊക്കെ ചായക്കെ കൂടിച്ചോ?
ഇല്ല ഇങ്ങൾ കുടിച്ചോ?
ആഹ ഞാൻ കുടിച്ച് കുട്ടികള് മദ്രസ് പോയി വരാറായി തുടങ്ങി.
ആഹ
സ്കൂളിന്റെ ഒരു ടൈമാണല്ലോ അതോണ്ട് വരുമ്പോത്തിന് അങ്ങനെ സ്കൂൾക്കുള്ളൊക്കെ സെറ്റാക്കണല്ലോ
ആഹ ആഹ.
ഇങ്ങക്ക് കുട്ടികള് ഇല്ലേ സ്കൂൾ പോവാന്.
ഉം ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളൂ.
ഏയ്യ് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ ഉം അത് ശരി. ക്ലാസ് തുടങ്ങിയിട്ടില്ല
ഇല്ല തുടങ്ങിയിട്ടില്ല ആദ്യം അയിന് അഡ്മിഷൻസും ഒക്കെ ഫുള്ളായിട്ട് ക്ലാസ്സ് തുടങ്ങയുള്ളൂ.
ആഹ് ആഹ് ആഹ് കിട്ടിക്കണാ
കിട്ടീട്ടില്ല ഇനി ഒരു അലോട്ട്മെന്റും കൂടി വരണ്ട്
ആഹ് വന്നിടില്ലല്ലേ
പ്പൊ പ്ലസ് ടു കഴിഞ്ഞ്
പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രീൻറതാണ് ആഹ് ആഹ് അത് ശരി ഉം
ആഹ പ്ല പ്ലസ് വൺ ആരിക്കും ഇന്ന് തുടങ്ങും
ഏഹ് പ്ലസ് പ്ലസ്ണ്ണിലൊക്ക് തുടങ്ങാനായ അപ്പ അന് അതൊക്കെ കഴിഞ്ഞാ അലോ്മെന്റ്ക്കെ കഴിഞ്ഞോ
ആഹ് ആക്കെ കഴിഞ്ഞു ഓൽക്ക് ഇന്ന് തുടങ്ങും
ഏഹ്
ആഹ്
ണ് അടുക്കിടക്ക് വേല്ല്യത് പിന്നെന്തക്കെയണ്ട് വീട്ടിലാരൊക്കെയുണ്ട് എനിക്ക് മൂന്ന് കുട്ടികളാ മൂന്ന് മക്കളുണ്ട്
മുന്നും പഠിച്ച്ണ കുട്ട്യാളന്നെ
ചെറിയ കുട്ടികളാണേ ഉം ആഹ് ചെറുത് പറഞ്ഞല്ലും മൂത്തീന് എട്ട് വയസ്സായി
ഉം
അതിന്റെ എല് ട്യൂൻസ് ആണ് അതിന് ര ആറ് വയസ്സ്
ആഹ്
ഒന്നിലും മൂന്നും പെൺകുട്ടികളാ
ഉം
ഉം. ഓഹ് തന്നെ ഇപ്പം വരാനായി തുടങ്ങി സ്കൂ മദ്രസ വിട്ട് വരാനായി സ്കൂൾക്ക് പോവാനുള്ള ഇതായി
ഉം
അപ്പോ മൂന്നാള് ഒരേ പ്രായമാണ് അപ്പൊ ഏതും ഞമ്മളെ കൈകൊണ്ട് തന്നെ- ഒന്നും ഒന്നും ആരും ചെയ്യാനായിട്ടില്ല
ആഹ്
ആഹ് പിന്നെ അവർക്ക് ഇപ്പ ദാ സ്നാക്ക്- മറ്റേത് കൂട്ടാന് ചോറ് സ്കൂള് ഉണ്ടാവും ഗവൺമെന്റ് സ്കൂലിലാണ് പഠിക്കണ്ട് അപ്പൊ പിന്നെ പേടിക്ക എന്നാലും വാണല്ലോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാവണല്ലോ
ആഹ്
പിന്നെ വീട്ടില് ആരാ ഉപ്പിം ഉമ്മിം പിന്നെ അരായുള്ളെ ഏട്ടത്തിയാളുണ്ടോ
ഉപ്പ ഉമ്മ മൂന്നനിയത്തിയള് പിന്നെ എളാപ്പടെ അമ്മ ആ മൂത്തകുട്ടി
ആഹ് ആഹ് ആഹ് ആങ്ങളമാരില്ല
ഇല്ല ഇല്ല
ഉം മൂന്ന് പെൺകുട്ടിയികളാണ് നമ്മൾക്ക്
ആഹ് മൂനും നാലു പെൺകുട്ടികള്
ആഹ് അത് കൊഴപ്പല്ല ഞാനും പെൺകുട്ടികളന്നെ സാരയില്ല എന്നാലും- എല്ലാ മക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ അത്രേ ഉള്ളൂ പിന്നെ വേറെ എന്തൊക്കെയ ചായകുടിച്ചോ എന്താ ഇന്ന് ചായക്കടി
ചായക്ക് ദോശയിണ്ട് ഓട്ടാവടയിണ്ട്
ഉം
പിന്നെ ചിക്കൻ കറി
ചിക്കൻ കറി ഉണ്ട് ഇല്ലേ ഉം ഉം ഉം പിന്നെ- വേറെന്തൊക്കെയാ എനിക്ക് ഇഡ്ലി സാമ്പാറ്
ഏഹ്
ഉം മക്കൾക്കൊക്കെ ഇഡ്ഡലിക്ക്‌ ഭയങ്കര ഇഷ്ടാ
ഉം ഇങ്ങള് എന്തെലും ജോലി ചെയ്യുന്നുണ്ടോ
ഏയ് ഇല്ലാ ഞാൻ ചെയ്തിരുന്നു ഇപ്പൊ ചെയ്യുയൊന്നുമില്ല ഇതുപോലെ ഓരോ പ്ലാറ്റ്ഫോമിലക്കെ കേറി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലാതെ- ഞാൻ അങ്ങനെ കാര്യമായിട്ട് ജോലികളൊന്നും ചെയ്തിട്ടില്ല
ഉം
ജോലി ചെയ്യാന്ണ്ട്ന്നാ കുട്ടികള് ചെറിയതാണേ പിന്നെ പോവാം- പറ്റൂല്ല അത് ഒരു- ഇന്നാ അവരാരും നോക്കാൻ വേറെ ആരുംയില്ല വീട്ടില് ആരുംയില്ല ഉപ്പയില്ല ഉമ്മയില്ല ആരുയില്ല
ആഹ
ഞങ്ങൾ തനിച്ചാണ് ഞാനും ഹസ്ബൻഡ് മക്കളും മാത്രഉള്ളൂ
അപ്പൊ പിന്നെ പോവാൻ ഹസ്ബൻഡ് ഇവിടെ കോൺണ്ടാക്ടർ ആയിട്ട് വർക്ക്- വലിയ വീട്ൻ്റെക്കെ ആളാ ഉം അപ്പൊ പിന്നെ- ആളു നാട്ടിൽ തന്നെയാണ് പോയിട്ടൊന്നുമില്ല ഇതുവരെ അപ്പൊ- പിന്നെ ഒണ്ടാവൂമോ പിന്നെ അവര് രാത്രി വരുമ്പോ ഒക്കെ ഭക്ഷണക്കെ- നമ്മള് ഇല്ലെങ്കി അതിനൊരു ബുദ്ധിമുട്ടല്ലേ
ആഹ്
ആഹ് ഏ ഞാൻ എങ്ങോട്ടും പോവില്ല ഞാൻ ഇൻ്റെ ആവശ്യം ഏഹ്
ട്രൈ ചെയ്തീനോ ഉം
ഏയ് ഞാനൊന്നിനും ട്രൈ ചെയ്തിട്ടില്ല പോയിട്ടില്ല ചെയ്തിട്ടുല്ല ചെയ്യാനൊക്കെ നിന്നാലൊക്കെ ചെയ്യാനൊക്കെ നിന്നാ അതൊക്കെ കഴിയും പക്ഷേ ഞാനാ അങ്ങനാണ്ട് പോയിട്ടില്ല പിന്ന അപ്പൊ അവര് ക്കും തന്നെ അത്ര ഇഷ്ടമല്ല ജോലിക്ക് പോക്ണ് ഇഷ്ടല്ല ഹസ്സിന്
ആഹ് ഉം
അപ്പൊ എന്നോട് പറയാ അതൊന്നും വേണ്ട ഞാന് കൊണ്ടര്ന്നോണ്ട് ഇവിടെ ഇരുന്നാ മതി അപ്പൊ പിന്നെ ഞാൻ അതിന് അത്ര നിർ ന്തായിട്ടുംല്ല ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുല്ല അപ്പൊ പിന്നെ ഞാൻ ആ ഒരു ലെവലിൽ നീങ്ങീറ്റില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലൊക്കെ വന്നാലൊക്കെ നോക്കും പോയൊക്കെ ചെയ്യും സ്തിന് ഒഴിവുള്ള ടൈമിലൊക്കെ മക്കളെയും കൂട്ടിട്ടൊക്കെ എറങ്ങും നിങ്ങള് പോവല്ണ്ടോ വിട്ടിന്ന്
വെർതെങ്ങനെ വെർതെങ്ങനെ പെരീല് ഇരിക്കുമ്പോ ക്കാണെങ്കി സ്കൂള് ലീവ്ണ്ടങ്കി പോവല്ലേ പോവല്ലേ പറഞ്ഞ് പറഞ്ഞ് പോവും
ഇപ്പച്ചിക്ക് എന്താ പണി
ഇപ്പച്ചിക്ക് ഏ ഡ്രസ്സ് അങ്ങന പരുപാടി കാറില് ഡ്രസ്സൊക്കെ ആയിട്ട് വീടുകൾക്കൊക്കെ പോയിട്ട് ക്കാണ്ട് ഉം
ആഹ് അത്ശരി ട്രിപ്പ് പോവാനൊക്കെ തന്നെ പിന്നെ ലീവ് കിട്ടണം മൂപ്പര്ക്ക് അങ്ങനെ വല്ലാതെ ലീവ്ണ്ടാവൂല ഇല്ല ലീവിന് അനുസരിച്ചൊക്കെ നമ്മള് അങ്ങനെ ഓഹ് അത്രയൊള്ളൂ പിന്നെ കുട്ടികൾക്കും ലീവ് വാണ്ടേ മദ്രസിം സ് സ്കൂളൊക്കെ ആവുമ്പോ മദ്രസ ഉണ്ടാവും മദ്രസ ഉണ്ടാവുമ്പോ സ്ക്കൂൾണ്ടാവൂല ഏതെങ്കിലും ഒന്ന്ണ്ടാവുമ്പോ ഒന്ന്ണ്ടാവൂല്ല ആ ഒരു ഉം അപ്പൊ ഞായറായിച്ചണ്ട് ഞാറായ്ച്ച മദ്രസണ്ട്
ഇവടെ തന്നെ ഇവല്ക്ക് രാത് ത്രി മദ്രസാണ് അപ്പൊ ഞാറാഴ്ച ഇപ്പോ ഒരു പരിപാടിക്കു പോവാൻ പറ്റില്ല നാലണി ആവുമ്പോ തൊടങ്ങും
ഉം അതന്നെ പിന്നാ നമ്മളങ്ങെനെ പോവാ
ഉം
പോകാനുള്ള ഒരിത് വക്പ്പില്ല്യ അങ്ങനെ ഞാൻ ഇന്നലെ വെക്കേഷൻ ടൈമില് എങ്ങനെ ഓണപ്പൂട്ടിലിപ്പോ സ്കൂള്പൂട്ടണ ടൈമില് മദ്രസിണ്ടല്ലോ ലീവ് കൊടുക്കണ് അപ്പളൊക്കെ മക്കക്ക് വയങ്കരഷ്ടാണ് യാത്രാന്ന് പറഞ്ഞാപിന്നെ ഒന്നുംവാണ്ട ഒന്നും മേടിച്ചോടുതില്ലെങ്കിലു വേണ്ടില്ല യാത്ര പോയാൽ മതി
അതെ അങ്ങന്തന്നേണ് ആഹ്
അങ്ങൻത്തൊരാൾക്കാരാണോല് അപ്പൊപിന്നെ അവര് ഇനി ഹസ്സുണ്ടാവുമ്പളേ ഞമ്മക്ക് അവരെ കൂട്ടി പെർത്ത് എറങ്ങാൻ പറ്റുള്ളൂ നമ്മള് തനിയെ എറങ്ങാൻ പറ്റൂല കാരണഇന്നെക്കൊണ്ട് ഒറ്റക്ക് കയ്യൂലാ അവരമൂന്നാ ന്നാളീംകൂടി ഇടക്ക് അവിടെ അങ്ങ്ട്ടു ഇങ്ങട്ട് ഓടി കളിക്കുമ്പോ അപ്പന്നോട് പറഞ്ഞു ഞാനില്ലാതെ എന്തായാലും കുട്ട്യളായിട്ട് പോവേച്ച് പിന്നെന്റെ ഫാമിലിന്റെ കൂടെക്കെ പോഉട്ടാ അങ്ങനെ എവുടുക്കും ആരപ്പം അങ്ങനൊന്നും കെഴപ്പള്ളാളല്ല. പക്ഷെ കുട്ട്യാളായിട്ട് ഒറ്റക്കിങ്ങനെ യാത്ര ചെയ്യലില്ലാന്ന് മാത്രം ആരെങ്കിലൊ കൂടെണ്ടെങ്കി ഞാൻപോവും ഇന്റെ വീട്ടിന്നോ ഇവിടെന്ന അസ്സിന്റെ വീട്ട്ഫാമിലിന്നാരേങ്കിലൊക്കെ ണ്ടെങ്കില് അവരക്കേ കൂടെ അയിനിക്കണ്ടെങ്കിലും പോയി തന്നെ നി നിൽക്കേണ്ടിരാ അങ്ങനെ പോയി രൻണ്ടീസം കയിഞ്ഞു അയിനൊന്നും കൊയപ്പള്ളാളൊന്നുല്ല. ജോലിക്ക് പോവനയിക്കൂലാ അതയ്ന്റെ അത് വേണ്ട ആ ഒരു ഇതാ ഇജ് ഇപ്പൊ വെറുതെ ഇനങ്ങ ഇജി ഇങ്ങനെ ഗതിയടണ്ടാ ഞാണ്ടല്ലോ അപ്പൊ പി പിന്നെ നമ്മളാ ഭാഗത്ത്ക്ക്ങ്ങട് നീ നീട്ടൂല്ലാ
ആഹ്
അനിയത്തിയാളൊക്കാ പിന്നേ ന്തേങ്കിലൊക്കെ ജോലി ചെയ്യുണു
ഏഹ്
പിന്നേ വേറെന്തൊക്കേ ഫുഡേ എന്തെയു ഉച്ചക്ക് സ്പെഷ്യൽ എന്തെ ണ്ടാക്ക്ണ്ടാ?
ഓയ് വെല്ലാരും സ്കൂൾക്കോയിലെ കുട്ട്യാളൊക്കാ പിന്നെ എന്തക്ക സ്പെഷ്യല്.
ഉം ആഹ് ആഹ് പിന്നെ ഇമ്മീ ഉം ഇജു മാത്രണ്ടാവുള്ളൂലല്ലേ?
ആഹ്
അ ശെരി കുട്ട്യാളെള്ളപ്പോളാ ഞാനേ വെള്ളിയായ്ചന്നെ എന്തെങ്കിലുക്കെ ണ്ടാക്കുള്ളൂ. അല്ലാത്ത ദിവസണ്ടാക്കൂല വെള്ളി ച്ച് കുട്ട്യള്ക്കൊക്കേ ലീവ് സ്കൂള്ല്ല്യാ മദ്ര ദ്രസു ഇല്ലാത്ത വെള്ളിയായ് ചാണ് വടെ എൽ പി യാണ് അപ്പൊ എൽപിക്കാർക് വെള്ളിയായ്ച്ചണ്ട് പഷെ എന്താണ് ആ രണ്ടാശെനിക്ണ്ട് രണ്ടാ ശെനിന്റെ മുന്നത്തെ വെള്ളിയിണ്ടല്ലോ
ൻ്റൊരനിയത്തിക്ക് ശനിയാഴ്ച ണ്ടാവും ഒരനിയത്തിക്ക് വെള്ളിയായ്ച്ചിഇണ്ടാവും. അപ്പൊ വ്യാഴാഴ്ച ഇമ്മാന്റെ വ്ട്ട്ക്ക്
അപ്പ അതാണ്
ഉം
പണീലക്കെന്ന് ഇപ്പ പോയ ജോലിക്ക് പോയാ?
ഇല്ല ചായുടിച്ച
ഏഹ് ഏ എല്ലാരുകൂടി ചായ കുടിക്കല്?
ആഹ്
ആഹ് ഇപ്പ എത്രണിക്കാ പോവ്വാ?
പ്പ ഒമ്പണിയൊക്കാവുമ്പത്തിന് പോകും, ഹലോ.
ഒമ്പണി ആകുമ്പട് പോവുലേ നേരെ വൈകുന്നേരം എപ്പളാ തിരിച്ച് വരാ ഇപ്പോ വരാൻ വൈകുഓ?
ചെലോസം ഉച്ചക്കാകുമ്പത്തേനും വരും, ഹലോ
ആ ആ ആഹ് ആ പറയ് കേക്ക്ണ്ട് കേക്ക്ണ്ട്.
ചെലീസം ഉച്ചാവുമ്പത്തിന് വരും ചെൽപ്പോ വൈന്നേരാവും സീസണൊ ക്കാകുമ്പോ പിന്നെ രാത്രി കൊറേ നേരാവും ഉം.
പെരുന്നാളൊക്കെ വേടിപ്പ അങ്ങനെ ഓണൊക്കെ വരുന്ന സമയത്ത് സ സീസണാകുമ്പോ നല്ല ഇതുണ്ടാവൂലേ. കച്ചവടോണ്ടാവും ഉം ഉം. അതന്നെ അപ്പലക്കൊത്തെന്നേ അപ്പഴ ന്നേരം വേഗ്ഗും ഇപ്പൊ പിന്നെ എന്നാല അത്ര ഇതില്ലാത്തത് കൊണ്ട് പിന്നെ നേര്ത്തെ എത്താൻ കൈയ്യേക്കാരം.
ഉം ശരിന്ന ഇനി ഞാൻ അങ്ങട്ട് വിളിക്ക
ആഹ്